ഹലോ കേൾക്കുന്നുണ്ടോ ആഹ് കേക്കാൻ പറ്റുന്നുണ്ട് എന്തൊക്കെയുണ്ട്
ഒന്നുമില്ല സുഖവായിട്ടിരിക്കുന്നു അവിടെയോ
ഉം സുഖായിട്ടിരിക്കുന്നു കൊഴപ്പൊന്നില്ല ആ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചു
ഉം ചായകുടിക്കാറായാരിക്കുവല്ലേ
ചായ ഞാൻ അങ്ങനെ കുടിക്കാറില്ലാ ഇവിടെ ആരും അങ്ങനെ ചായ ഹസ്ബന്റ് മാത്രേ ഉള്ളൂ വല്ലപ്പോഴെങ്കിലും ചായ കുടിക്കുന്നേ
ആഹാ ആ
വേണ്ട അത് വേറൊന്നും കൊണ്ടല്ല ഇവിടെ ഇങ്ങനെ പാലൊക്കെ വേടിക്കണോങ്കിലേ
കൊറച്ച് ദൂരം പോണം ഇത്തിരി ഉള്ളേരിയ ആണ് കേട്ടോ ഇത് അപ്പത്തേക്കും ഒരു നാലഞ്ച് കിലോമീറ്ററൊക്കെ പോണം നമ്മളൊരു കടേലൊക്കെ പോണൊങ്കിലേ
ഓ
ഇത്തിരി ചെറിയ ചെറിയ കടകളൊണ്ട് എങ്കിലും പാല് അങ്ങനൊക്കെ വേടിക്കണോങ്കിലേ
ആഹാ
അതുകൊണ്ട് പിന്നെ ഈ ചെലപ്പോ ചായ കുടിക്കാനാഗ്രഹം തോന്നിയാലങ്ങ് കളയും കാരണം പോയി ‌വേടിക്കണം പിന്നെ മടിക്കും നമ്മള് വല്ലപ്പോഴൊക്കെ. മക്കള് ഒരാള് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന്
അപ്പൊ കൊച്ചിനും പാല് വേണ്ട
ആഹ് ആൾക്ക് പാലൊട്ടും വേണ്ട
ആഹ്
പിന്നെ എടക്ക് വെച്ച് ഇണ്ടാരുന്ന് എന്തെങ്കിലുവൊക്കെ പാലിനകത്തിട്ട് കുടിക്കുവാണെങ്കില് അങ്ങനെ ഇഷ്ടവുണ്ടാരുന്നേ പിന്നെ പിന്നെ അതു അങ്ങ് മടുത്ത്
ഓഹോ
പിള്ളേ ഹെൽത്തിയായിട്ടുള്ള ഫുഡ് ഇഷ്ടോവല്ലാ
ആഹ് അത് മക്കക്കെല്ലാർക്കും അങ്ങനെയാണല്ലോ
ആ എല്ലാർക്കും എനിക്കോന്ന് പൊതുവേ ഏകദേശം സ്കൂളിലും എല്ലാരും പറയുന്നേ അതാ പാല് കഴിക്കാൻ വയ്യാ ആർക്കും
നൂഡിൽസ് അല്ലേ മന്തി അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് അല്ലേ ഇപ്പം ഇഷ്ടം
എന്ത് ഏതായി ഐറ്റംസൊക്കെ ഇഷ്ടവല്ലാത്തൽ കൊടുക്കരുത് എന്ന് ഡോക്ടേഴ്സ് പറയുന്നു അല്ലെങ്കിൽ തോനെ കഴി ഴിക്കരുതെന്ന് പറയുന്നോ
ഉം അത് മതി അതെയെല്ലാരും അങ്ങനെ തന്നെയാ
ഒര് നട്ട്സ് മോളെ ഒരു കൊറച്ച് കഴിക്ക് ഒരു നാലെണ്ണോ ഒരഞ്ചെണ്ണോ കഴിക്ക്
ഉം
എനിക്കതിനെന്തോരു ചൊവയാമ്മ
അവിടെ ഇവിടെ അത് തന്നെയാ
എത്ര പേരാ അവിടെ?
രണ്ടുപേര് മൂത്തയാള് എട്ടാം ക്ലാസ്സിപഠിക്കുന്നു എളേയാള് ചെറിയ മോളാ രണ്ട് വയസ്സ്
ഇല്ലാ ഇല്ല എട്ടാക്ലാസ്സിൽ പഠിക്കുന്നാൾക്ക് എങ്ങനൊണ്ട് പുതിയ സിലബസൊക്കെ അല്ല സിലബസ്സ്‌ അല്ല ടെസ്റ്റ് ഒക്കെ മാറിട്ട്
ഉം കൊഴപ്പില്ലാ അങ്ങനെ പോന്നു ഇതുവരെ ബുദ്ധിമുട്ടൊന്നും പറഞ്ഞിട്ടില്ല
ആ അല്ലാ ഒരുപാട് പഠിക്കാനുണ്ട്
പഠിക്കാനുണ്ട് ഒരുപാട് പഠിക്കാനുണ്ട് വന്ന് കഴിഞ്ഞിട്ട് ഒരു വന്ന് ആറ് നാലര നല് നാലരയാവുമ്പോവരും അത് കഴിഞ്ഞ് പിന്നെ ഒരു ആറുമണിവരെക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും എടുക്കുകൊക്കെ ചെയ്യും കൊറച്ചു നേരം ടിവി കാണും പിന്നെ ആറു മണിക്ക് പഠിക്കാൻ കേറിയാ പിന്നത് കഴിയുന്നത് പത്ത് പത്തര പതിനൊന്നൊക്കെ ആവുമ്പൊഴാ
ഉം അത് നല്ലപോലെ പഠിക്കാനുണ്ട് കഴിഞ്ഞ വർഷം മോളതാ പറഞ്ഞത് പയങ്കരായിട്ട് അമ്മാ പയങ്കര പാടാ എക്സാമൊക്കെ പയങ്കര പാടാരുന്ന് ഇപ്പം ഈ ഒമ്പതാം ക്ലാസുഅതുത്തന്നെ ഒരുപാട് പഠിക്കാനുണ്ട് പുസ്തകൊക്കെ മാറിയപ്പോത്തേക്കും ഒരുപാട് പഠിക്കാനുണ്ട്.
ഉം
ഇങ്ങനെ ഇതിങ്ങനെ ഒരു പല്ലവിയായിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരി‌ക്കും മുൻകരുതലാണ് ഒന്നും കൂടെ
ആഹ് അതെ അതെ ആഹ് പറയരുത് അപ്പൊ നമ്മൾ അത് ആ വഴിക്ക് വി ത്തേക്കിടും നമ്മൾ പറയും അങ്ങനൊന്നും ഇല്ല ഞങ്ങളൊക്കെ പഠിച്ചതൊക്കെ തന്നെയല്ലേ എല്ലാരും പഠിക്കുന്നില്ലെ മാർ മേടിക്കുന്നില്ല എന്നൊക്കെ പറഞ് നമ്മള അവരെ കുറച്ചൂടി ഇതാക്കി വിടണം, അല്ലെങ്കി അവര്മ്മളത് അക്സെ്റ്റ് ചെയ്യുന്ന കാണുമ്പോഴത്തേക്കനും അവരത്ര റെസ്റ്റ് എടുക്കത്തില്ല
ഇത് പാടാണെന്ന് പർഞ്ഞ് കഴ്ഞ്ഞാ ഞാൻ അങ്ങോട്ട് കേക്കത്തില്ല ഞാൻ പറയാ എന്തോ ട്യൂഷന് പോവ്ന്നുണ്ട്ട്ടോ അപ്പം ട്യൂഷന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം എന്നെക്കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാട്ടോ ആൾക്ക് ഭയങ്കര സംശയോ ഒരു കാര്യം പഠിക്കാൻ ഇരുന്ന ആൾക്ക് അയിന്റെ ഏതെങ്കിലും ഒരു വാ ക്ക് കിട്ടി കഴിഞ്ഞ ആ വാക്കിൽ നിന്ന് സംശയം പോവും
ആഹാ
അപ്പൊ എനിക്ക്ത്തെത്ത്രയും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ട്യൂഷ്നു കൊണ്ടാക്കി അപ്പം അവിടുത്തെ ക്ലാസ്സും കഴിഞ്ഞ് വന്നാലും പഠിക്കാനിരിക്കുമ്പ വെരും. ഏതെങ്കിലും ഒരു വാക്ക് ഹിന്ദിയൊക്കെ ക്കെ ഓരോ വാക്ക്‌കൾ കൊണ്ട്‌വരും അമ്മ ഇതിന്റെ വള്ളി അപ്പർത്താണോ വള്ളി ഇപ്പർ താണോ ഉം നമുക്ക് ചെലപ്പോ ആകെ ഒര് സംശയായിരി ക്കും പിന്നെത് ഇവരിങ്ങനെ ചോദിക്കുകയും കൂടെ ചെയ്യുമ്പോ. അല്ലാത്തപ്പോ കൊഴപ്പൂല്ല
ആഹ്
ഇങ്ങനെ ചോദിച്ച് കഴിയുമ്പോ സംശയം തോന്നും. ഏഹ ഇനി അത് അവിടെ തന്നെ ആണോ അതൊ പ്പർത്തായിരുന്നു എന്നൊരു സംശയം വര ആഹ നമ്മളേയും കൂടെ തെറ്റിക്കും അതാണ് അവരുടെ ജോലി. എത്ര എയിനെ എ മോ എളയാള് എന്താണ്ട് ക്ക്
എഹ് രണ്ടു വയസ്സായിരിക്കും രണ്ട് വയസ്സായിരിക്കുള്ളൂ
സമയം പോവുലേ അതോണ്ട്
അയ്യോ സമയംപോക്കെ ഉള്ളൂ ആകപ്പാടെ ഫ്രീ ആവുന്ന സമയം എന്ന് പറഞ്ഞാൽ ഞാനൊരു മൂന്നര മൂന്ന് മണി തൊ ട്ട് ഒരു നാലര വരെ ആതൈമി ഓർങ്ങും
ആഹ്
ആ സമയം മാത്രേ ഉള്ളൂ ഫ്രീ ആയിട്ടുള്ളൂ. നമക്ക് ഒറ്റ സമയം പോലും നമുക്ക് എന്തായാലും കാൾ വിളിക്കണെങ്കിൽ പോലും. ബാ ആ റിലേറ്റീവ്സിന് ആര് ആർക്കെങ്കിലും വിളിക്കണെങ്കിൽ പോലും ആ സമയത്തെ വിളിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കലൊച്ചേം ബഹളോം ആയി പോകും എടുത്ത അപ്പ ഫോണ് തട്ടികളയും എന്തെങ്കിലൊക്കെര് നമ്മള് എവിടെലു വന്ന് ഇരുന്ന ഓടി അടുത്ത് വന്നിരിക്കും എന്തെങ്കിലൊക്കെ പരിപാടിയയിട്ട് ഇങ്ങനെ ഇരിക്കും
അവരുടെ ആ പ്രായം അതല്ലേ ഒരിടത്ത് അടങ്ങിയിരിക്കുന്ന ആ ഒരു പ്രായമല്ലല്ലോ
ആഹ് അതെ നമ്മള് ടി വി വെച്ച് കൊടുത്താല് അവര് രണ്ട് മിനിറ്റ് ടി വി കാണും പിന്നെ അത് വിട്ടു പിന്നെ എടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന ഇടയ്ക്ക് ജസ്റ്റ് നോക്കും എടുകും അതൊക്കെ ഒള്ളൂ
ഇപ്പ വലിയ പിള്ളേരെ ടിവിയുടെ മുമ്പിൽ കൊണ്ടിരുത്തിയാ അവരവിടെ ഇരുന്നോളും.
ആ അത് അയ്യോ ഇവിടെ ആ മൂ മറ്റേ ആള് ക ഈ ഞാനിപ്പ വഴക്ക് പറയും ഇവിടെ ഇരിന്ന് കാർട്ടൂൺ കാണുവെ ഞാൻ പറയും നാളെ കേടാ ഇത്രയും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് കാർട്ടൂൺ കാണുന്നതന്ന് പറയും
ആഹ് ഇവര് കാണൊയ് മോളും കാണും കാർട്ടൂണ്കള് കാണും.
അതേലേ
ആഹ് നമ്മൾ വിചാരിക്കും ഇത്രയൊക്കെ വളർന്നില്ലയോ ഇനി പക്ഷെ എനിക്ക് തോന്നുന്നു ഇവര് റീൽസ് ചില സമയത്ത് ഞാൻ ഫോൺ കൊടുക്കാറുണ്ട് തെട്ടോ അതന്ന് വെച്ചാൽ സ്ഥിരമായിട്ടല്ല വല്ലപ്പോഴും വന്നിങ്ങനെ ചോദിക്കാം അമ്മച്ചേം അപ്പൊ നമ്മള് കുറച്ച് സമയം കാരണം മൊത്തത്തിൽ അങ്ങ് വെലക്കി കഴിയുമ്പഴേ അവര് വേറെ ന്തെങ്കിലൊക്കെ ഫോൺ വേടിച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയാലോന്ന് വിചാരിച്ചു നമ്മൾ കുറച്ച്നേരൊക്കെ കൊടുക്കും
ഉം
അപ്പൊ ഞാനും വിചാരിക്കും ഇവര് റീൽസൊക്കെ കാണുമ്പോ റീൽസ് പിള്ളാർഡന്നെ റീൽസ്ഒണ്ടല്ലോ
ഉംഹും
അതുപോലും ഇവള് കാണതില്ല നേരെ പോവും ഏതെങ്കിലൊക്കെ കാർട്ടൂണില്
ഹ ഹ ഹ ഇവിടെ പിന്നെ ഫോണി ണത്തില്ല ടിവി ഞാൻ ചെറിയ മോള് അടങ്ങിയവിടേലും ഇരിക്കാൻ വേണ്ടിയിട്ട് കാർട്ടുൺ വെച്ച് കൊടുക്കും അവള് പക്ഷെ ഓടി നട അപ്പ ഇവിളരുന്ന് കാണുന്നതാണ് കാണാ അപ്പൊ ഞാൻ വഴക്ക്പറയും നാണക്കേടായി ഇപ്പോഴും നീഇരുന്ന് കാർട്ടൂണ് കാണുന്നെന്നും പറഞ് ഇല്ല എന്റെ ക്ലാസ്സില് അവര് കാണും ഇവര് കാണുംന്നൊക്കെയാ പറയുന്നെ പിന്നെ നമ്മൾ എന്നാ പറയാന
അതി കാർട്ടൂണ് കാണുന്നതും പോര ഓരോ കഥാപാത്രങ്ങൾടെ പേര് എവിടെങ്കിലൊക്കെ ഡ്രസ്
ആ ഇഞ്ഞ് വെർതെ ഞാനോർത്ത് എന്റെ മോള് മാത്രവായിരിക്കുന്ന് കേട്ടോ ഇപ്പൊ ഒമ്പതാം ക്ലാസിൽ ന്റെ മോളും ഇങ്ങനെയാന്ന് കേട്ടപ്പോ ഒരു സന്തോഷം ഹ ഹ ഹ
ഈ അതല്ല ഇവര് ടീഷർട്ട് എടുക്കാൻ പോകുമ്പോഴേ ഈ ലേഡീസിന്റെ ടീഷർട്ടിന്റെ സൈഡ് പോകത്തില്ലവര് ഇവര് ആൺകുട്ടികളുടെ ടീഷർട്ടിന്റെ സൈഡിൽ പോവും പിന്നെ അവർ ഓരോ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ പേരാ നോക്കുന്നെ ബാക്കിൽ ഇങ്ങനെ പ്രിന്റ് വരുല്ലേ
ആഹ് ഇവരെ ഡ്രസ്സില് മാത്രവല്ല മെയ്റ്റ് സ്കൂള് തുറന്നപ്പോഴേക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ എല്ലാത്തിലും ഈ കാർറ്റൂൺ കഥാപാത്രങ്ങളുടെ പടവുള്ളെ ഇതാട്ത്തിരിക്കുന്നെ
ഉം ഇവിടെ പിന്നെ കാസ്ട്രോൾ ടൈപ്പ പാത്രം പോയേക്കുന്നത് അതോണ്ട് പിന്നെ വേറെ മോ ട്ട്ലൊന്നും പോയിട്ടില്ല കാരണം ഈ ട്യൂഷന് പോന്നോണ്ടെ ആറുമണിയാമ്പത്തേക്ക് ഇ ഫുഡ്ഡ് പാത്രത്തിലെല്ലാം റെഡി ആവണം അപ്പ അതുകൊണ്ട് നമ്മൾ കുറച്ച് ചൂട് നിക്കുന്ന പാത്ര ആവുമ്പോഴേ ഉച്ചസമയ തോട്ട് ഒരുപാടങ്ങ് ചെറിയൊരു ചൂട് പോലെ നിക്കും ഉച്ചയാവുമ്പഴും
ആഹ് ആഹ്
അതുകോണ്ട് നമ്മൾ ആ ചൂടോടെടുത്ത് അങ്ങനേ ചെയ്യുന്നെ അതുകൊണ്ട് ആ വേറെ പടങ്ങളും കാര്യങ്ങളോന്നും വെള്ളക്കുപ്പിയിലും ചോറ്പാത്രത്തിലൊന്നും ഇല്ല
ആ ഇത് അർജു വരെ ഉണ്ട് കാർട്ടൂൺ കഥാപത്രങ്ങളാണേൽ സ്കൂളിലത്തെ മറ്റേ ഇത് ണ്ടല്ലോ നമ്മുടെ ഉ ഈ ബോക്സ്‌
ആഹ് ഇൻസ്ട്രുമെന്റ് അല്ല ഇൻസ്ട്രുമെന്റ് ബോക്സല്ല സാധാ ബോക്സ്
ആ സാദാ ബോക്സ് ഇൻസ്ട്രുമെന്റ് ബോക്സിനകത്ത്, ഇതിന്റെ ഈ ചെറിയ സ്റ്റിക്കർ കിട്ടോല്ലോ അത് മേടിച്ച് ഒട്ടിച്ചുവെച്ചേക്കുവാ!
എന്തുവാ അയ്ന് പേരൊക്കെ പറയുന്നകേൾക്ക അവര് അത് ഒരു ഒര്തിനകത്തു തന്നെ ഒത്തിരി സ്റ്റിക്കറുണ്ട് ആഹ് ഈ സ്റ്റി ക്കർ എങ്ങും സ്ഥലം പോരാഞ്ഞിട്ട് ഫ്രിഡ്ജിന്റെ ഡോറ് മോ തത്തിലുണ്ടവും
ഇവിടെ അത് തന്നെ ഫ്രിഡ്ജിന്റെ ഡോറ്ല് ഞങ്ങടെ ഹ് ഫാനെ വരെ ഉണ്ട് ഏറ്റും മേലെ ഇരിക്കുന്ന ഫാനെവരെത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് എങ്ങനെത് കേറിയന്നോ ഒ തോന്നും നമുക്കറീല്ല! കറങ്ങുമ്പോളെക്കും അത് ആഹ് കളറ് നമുക്ക് കാണുമ്പോളാ മനസ്സിലായത് ഫാനിൽ ഒട്ടിച്ചിട്ടുണ്ടല്ലോന്ന്
അത് ചില സ്റ്റിക്കറുകള് ഈ ഫ്രഡ്ജിനകത്തൊ ഒട്ടിച്ചേകുന്ന സ്റ്റി ക്കറ്കളെ കുറച്ച് കഴിയുമ്പ അതങ് എളകി പോവും എന്നിട്ട് അതയ്ന്റെ ആഹ് അകത്തെ ആഹ് ഒരു പശപ്പ് എല്ലാം കൂടി ഇങ്ങനെ വൃത്തികേടായിട്ടിരിക്കും
ആ ഇതും അത് തന്നെ ഇത് വാട്ടർ ബോട്ടിലില്ലേ വാട്ടർ ബോട്ടിൽ പുതുമയോടെ ഒട്ടിക്കുമ്പോത്തേക്കിന് അങ്ങനെയിരിക്കും
ഉം അതാരെങ്കിലും നമ്മള് വരുമ്പോ അവര് പറയും അയ്യേ ഇതെന്താ ഇങ്ങനെ ഇരിക്യുന്നെന്ന് ചോയ്ക്കും പക്ഷെ ഇവരാ